ആ ഞാന് ആരോഗ്യ വകുപ്പ് അല്ല ഇത് ആ നമ്മളൊരു പരാതിയായിട്ട് വിളിച്ചു
ആ പറയൂ
ഇങ്ങൾ മേലാറ്റൂര് പറഞ്ഞ സ്ഥലത്ത് ചന്തപ്പടിക്കെ ഒരു ആശുപത്രി ഉണ്ട് അതിന്റെ പരിസരത്ത് ഇപ്പോ മാലിന്യങ്ങള് തള്ളി നിങ്ങയതിനെപറ്റിട്ട് വിളിച്ചതായിരുന്നു
ആ
നമ്മളിപ്പോനമ്മളിപ്പോ ആ കുറെ മുന്നേ കുറെ പരാദികൾ ഒക്കെ നൽകിരുന്നു പക്ഷെ ഇതുവരെ അന്റെ ഒരു പേരില് നടപടി ഉണ്ടായി ഇല്ലമൂന്നാലഞ്ച് പ്രാവശ്യം ഇതിന്റെ പേരില എന്താ പരാതി വന്നതാണ് ഇതുവരെപ്പൊ അതിന്റെ ഇതിലൊന്നും നടന്നിട്ടില്ല അപ്പൊ ഇഞ് ഇപ്പോനിങ്ങനെ അരര്ത്ത്ന്ന് എന്തേലും ഇപ്പോ ഉണ്ടാവോ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഇകാലമായിട്ട ഒന്നും ഉണ്ടായിട്ടില്ല
ആ നമ്മളെ ഭാഗത്തുന്ന് എന്താെച്ചാല് നമ്മൾ ഇതിനെതിരെ എന്താ കണ്ടാലുള്ളൂ ആൾക്കാർ ഇടുന്നത് കൺ അങ്ങനെ ഫയ്ന് ഇണ്ടുകുകൊക്കെ ചെയ്യുംഏ പിന്നെ ഇതിനെതിരെ നമ്മള ഇനിപ്പോ ക്ലീൻ ചെയ്യാന്നല്ലാതെ ഇനി വേറെ വയ്യൊന്നും കാണൂല പിന്നെ ഇനി എന്തെങ്കിലും അവിടെക്ക് ഇടാതെരിക്കാൻ എന്തെങ്കിലും തടവിനും പിന്നെ അവിടെ ബോഡൊക്കെ വെക്കേണ്ടി വരും ഇങ്ങനെ മാലിന്യം നിക്ഷേപിക്കരുത് എന്താ ഫൈന് ഈടാക്കുന്നതാണ് ന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ എന്താ അവിടെ എന്താ ഒരു കൊറച്ചാൾക്കാര അവിടെ ഇതിനായിട്ട് നിക്കേണ്ടി ഏൽപ്പിച്ചണ്ടി വരും ഇടക്ക് ഇങ്ങനെ പോയോ ക്കാൻ ഏ
നമ്മളിപ്പോ അത് ആദ്യമായിട്ടല്ല നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഇവിടെ നിക്കണ ആൾക്കാാര് തന്നെയാണ് നിങ്ങൾ ഇതിനവിടെ ഒരു നിരീക്ഷണാന്ന്തരം വെക്കെ അതിനെന്ത നടപടി ഇതുവരെ ക്ലീനിങ്് ഇതുവരെ നടന്നിട്ടില്ല ഒരു മാസത്തോളം ആയിപ്പത് വിളിക്കണ് മൂന്ന നാലഞ്ചു പ്രാവശ്യം പരാതിയായിരുന്നു ഇതുവ അന്റെ പേരിൽ നടപടി നടക്കാ നടക്കണ കണ്ടിട്ടില്ല ഞങ്ങളിപ്പോ അത് ക്ലീൻ ചെയ്യാന്നല്ലാതെ ഇപ്പ ഇതിന് ഞങ്ങളിപ്പോ ഇതും വന്ന് ക്ലീൻ ചെയ്യാണ്ട അവസ്ഥയാണ് അ രാത്രി വരുമ്പോൾ ഓരോ വണ്ടികൾ ആശുപത്രിക്ക് വരുന്ന വണ്ടികളായിയിരിക്കാം എന്ന് ക നമ്മൾ അങ്ങോട്ട് ണ്ട് പക്ഷെ ആശുപത്രിക്ക് വരുന്ന വണ്ടിയളിൽ നിന്നാണ് എന്താ മാലിന്യങ്ങള്ൾ തള്ളണത് അ നമുക്ക് അറിയാൻ പറ്റുന്നില്ല
ആഹ അങ്ങനെ അങ്ങനെ വരാൻ സാധ്യണ്ട് ആശുപത്രിന്റെ വക്ക ആകുമ്പോ അങ്ങനെരു ഇതുണ്ട് പിന്നെ നമ്മക്ക്െന്താപ്പൊ ചെയ്യാ നിങ്ങള് ഇനിയിപ്പോ നാട്ടുകാരരുമ്പാടെ കൂട്ടിയാണ്ട് ഇപ്രാവശ്യം ഒന്ന ക്ലീൻ ചെയ് വൃത്തിയാക്കിയ നമ്മള അടുത്ത പ്രാവശ്യത്തിന് നമ്മള് അതിന് വാണ്ട
അതാണ് പ്പോ ഇതൊക്കെ ചെയ്യേണ്ടത് നാട്ട കട്ടാര് ഇപ്പ ഇത് എന്തപ്പ ചെയ്യാങ്ങ ഇ അന്റെ ആൾക്കാാര് വന്നതണ്ട് ഇത് ല എൻ ചെയ്യാണ്ട ആൾക്കാരക്കങ്ങളോട്
അല്ല നിങ്ങക്ക് കയിയുമോെങ്കിൽ മതി അല്ലെങ്കിൽ നമ്മള് കൊറച്ച ആൾക്കാർ വന്നാണ്ട്
നിങ്ങള് നാളെ തന്നെ ഇതിന്റെ പേരിലൊരു നടപടി എടുക്കണം കാരണംത എന്താ വെച്ചാൽ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഫുഡ് വേസ്റ്റ് കൊടുുന്നുിട്ടാെ തന്നെ മൃഗങ്ങളൊക്കെ വന്ന് ഇവിടെ പെറ്റു പെരുകി മൃഗങ്ങളൊക്കെ ഉണ്ടാവുകയാണ് നായ്ക്കളുടെ ശല്യൊക്കെ കൂടുതലായി ഉണ്ടാവുന്നൊണ്ട് ആശുപത്രിൽ വരുന്നോൽക്കും അതേപോലെ മണം അത് ഭയങ്കര മണന്
അതിന് നമ്മള് ന്ന വേണ്ടിയെ ചെയ്തോളാ എന്താ എന്ത് വച്ചാല് ഇപ്പോൊ രണ്ടു മൂന്ന് സ്ഥലത്തും കൂടി നാളെ പോ ഇങ്ങക്ക്ിപ്പോ ഇ നല്ല ഉണ്ടാവും അവിടെ കണ്ടമാന ഉണ്ടാവുംല്ലേ
ആ നഞമ്മളങ്ങക്ക് എന്താ ഇതിന്റെ ഫോട്ടോ കൂട്ട് തന്നതാണോ നിങ്ങളത്ൊതുവരെ നോക്കിട്ടില്ലന്നാണ് നഞമ്മള് കാണണുന്നത്
ഞാ ഇതിന് മുമ്പേ ഇതീക്ക് വിളിക്കൊക്കെ ചെയ്തിുന്നോ
ആഹ് ഈ നമ്പറക്ക് വിളിക്കോ അവിടുത്തെ സ്ഥാപനത്തിന്റെ നമ്പറാണല്ലോ ഈ ഈ ഇത് തന്നെയാണ് ഞങ്ങള്ൾ ബന്ധപ്പെട്ടിരുന്നത്
ആഹ ആഹ
കാരണം എന്തോഴ്ച ഈ വ ഈ മാലിന്യങ്ങൾ ഇടുന്ന സ്ഥലത്ത് തന്നെ കുളമുണ്ട് ആ കുള
എന്താ ഈ വേസ്റ്റ് വേറെ അവിടക്ക് എവിടക്കെങ്കിലും കുട്ടികൾക്ക് കുളിച്ചാ കുടി ക്കാൻ എന്ത െങ്കിലും അല്ല വേസ്റ്റ് അല്ല ഈ വ വെള്ളം
ആശുപത്രിക്ക് പോകുന്ന എന്താ വെള്ളമൊക്കെ കുടിക്കാനും ഉപയോഗിക്കാന ഒക്കെ ഈ കൊളത്തു നിന്നാണ് ഈ കൊള അന്നാണ് അപ്പുറത്ത ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനൊക്കെ എടുക്കണുന്നത് ഈ വള്ളാണ് ആഹ വിദ്യാലയംണ്ട്
ആഹ വിദ്യാലയത്തിക്ക് വള്ളം ഇതിൽന്നാണ് വരുന്നത്
ആഹ് അടുത്തെ കുട്ടികള് കുടിക്കാനും ഭക്ഷണത്തിനും ഒക്കെ എടുക്കണ ഈ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മാസയിട്ട് ഇപ്പൊ പൊറത്തുന്നാണ് അവർക്ക് വെള്ളംടിക്കല് അയിനിള്ള പൈസയും കാര്യങ്ങളൊക്കെ നമ്മള് നാട്ടുകാരാണ് കൊടുക്കണത് അതുപോലെ തന്നെ ഈ കൊളത്തെ കൊളന്ന് പറഞ്ഞ കുളംന്ന് പറഞ്ഞ പഞ്ചായത്തുകളാണ് ഈ കൊളത്തുന്നാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അധികം നാട്ടുകാരും
എന്തായാലും എന്തായാലും ഞമ്മളയിന് വേ എന്താ നാളെ ഞങ്ങള് ഇന്ന് വരുന്നുണ്ട് ഇണ്ട് എന്താ അവിടെ ഇതും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം പിന്നെ നമ്മ്ക്ക് ഞമ്മള് അധികൂറ സ്ഥലത്ത് ഇങ്ങനെ ഏഹ് ക്യാമറ വെക്കണ്ട്
ആഹ
ഏഹ്
നിരീക്ഷണാന്തരം വെക്കുമ്പോ അത് പെട്ടെന്ന് വെക്കാൻ ശ്രെ ശ്രദ്ധിക്കണം കാരണം എന്ത ചോയിച്ച ഇതിപ്പോ ദിവസം കൂടുന്തോലും സ മാലിന്യങ്ങള് വന്ന് കൊണ്ട് ഇതാവാണ് നമുക്കത് ക്ലീൻ ചെയ്യാം ഏഹ് ഇത് നീക്കം ചെയ്യാൻ പറ്റ റ്റാത്ത രീതില് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഗതി കെട്ടിട്ടാണ് വിളിക്കുന്നത് ഞമ്മള് കൊറെ പ്രാവശ്യം പരാതി നൽകിയതാ താണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി നൽകിയതാണ് പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വേണ്ടിയും വിളിക്കണത്
ആഹ ഞമ്മള് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇപ്പോ ഇന്നേലും ഇന്നൊക്കെ ആയിട്ട് വെച്ചിക്കണ് ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് തന്നെയാണ് ഞമ്മള് പോയി വെച്ചത് അപ്പോ എന്താ നിരീക്ഷണ ഉപകരണം അവിടെ വെക്കാനാണ് ഞമ്മളെ ഇപ്പോത്തെ എന്താ ഇത് അപ്പൊ ഇനി ഞങ്ങള് നാളെ വന്നിട്ടൊന്ന് കണ്ടിട്ട് അത് എന്താ വൃത്തിയാക്കി അവിടെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്താ നിരീക്ഷണ ഉപകരണം അവിടെ ഫിറ്റ് ചെയ്യണാണ് നല്ലത് അപ്പോ പിന്നെ ഇനി അങ്ങനെ ചെയ്താല് പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരല് കമ്മിയക്കാരം
അങ്ങനെ വരില്ലാന്ന് ഞമ്മൾ കരുതാണ് പക്ഷെ ഇത്രയും കാലമായിട്ട് ഒരു മാസം ട്ട് നമ്മളിവിടെ നാട്ടുകാരൊക്കെ ഇതിന്റെ പൊറത്ത് നിക്കലുണ്ട് പക്ഷെ നമ്മളിവിടുന്ന് പോയിന്ന് കണ്ട രാണ് മാലിന്യങ്ങള് കൊണ്ടന്നു തള്ളണത് നമ്മള് ഇതൊന്നും അറിയണില്ല ഇനി അഥവാ വണ്ടിപയോഗിച്ചിട്ടാണ് വരുന്നത് അതോന്നും നട അതുകൊണ്ട് എന്തേലും സാധനങ്ങൾ നമ്മള് ആശുപത്രി വരുന്നാണ് എന്താ ഭക്ഷണ സാധനങ്ങളാണ് കേര്ഥിയാണ് ഞമ്മള് ചുമ്മാ ആൾക്കാരെ ചെക്ക് ചെയ്യലാ ഹോസ്പിറ്റലല്ലേ അപ്പൊ ആ രോഗി യാളടുത്ത് കാണാൻ വരുമ്പോ നമ്മള് എങ്ങനെ ഒരു സാധനം അത് ഏ നോക്കാ അപ്പ ഞമക്ക് അത് ബു
ആഹ ഞമ്മള് എന്താ ചെ വച്ചാലും എന്താ വക്കാനിപ്പോ ഒരു ഇതുണ്ട് ഇനിപ്പോ അയിന് നാളെ വന്ന് കണ്ടിട്ട് എവിടെ വെക്കണ്ടേന്ന് നോക്കണം എന്നിട്ടുള്ളൂ വെക്കേണ്ടതൊക്കെ തീരുമാനിക്കാൻ പറ്റും എന്തായാലും വെക്കും നിങ്ങള് എന്ത
ഭക്ഷണത്തിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ആ സ്ഥാപനം എന്തായാലും ഒരു ദിക്കാക്കണം അതുപോലെ തന്നെ ഞമ്മള് കോഴിക്കടയിലടുത്തെ അവിടുത്തെ മാലിന്യങ്ങള് കോഴിക്കടയിത്തെ മാലിന്യങ്ങള് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഇടുന്നത് അങ്ങനത്തെ
അല്ല അവിടെ എടുത്ത് എടുത്തിള്ള കോയിക്കടന്നാണോ
എടുത്തില്ലതല്ല മേലാറ്റൂര് പറഞ്ഞാൽ മേലാറ്റൂരും മൊത്തത്തിലൊരു ഇതാണല്ലോ പട്ടണം ആണല്ലോ പട്ടണത്തിൽ കോയിക്കട അങ്ങനത്തെ ദോക്കെ അവിടുത്തെ
ആഹ് അല്ല ഇങ്ങക്ക് അറിയണ സ്ഥലത്തന്നാണെങ്കി ഓ
ഭക്ഷണശാലയില് വല്ല്യ മ
അറിയണേ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ മുമ്പേ ഏതെങ്കിലും കോഴിക്കട ഇന്ന് വേസ്റ്റ് വരുനെ എന്താ ആരെങ്കിലും ഇങ്ങക്ക് കണ്ടുകണോ
നമ്മൾ ഇങ്ങനെ മാലിന്യങ്ങൾ കൊടുന്നിടുണത് നമ്മൾ കണ്ടിട്ടില്ല നിങ്ങ
അതെല്ല ആഹ് കോഴികടീത്തെ വെസ്റ്റ് വേസ്റ്റ് കൊണ്ടാർന്നേ ആർക്കെങ്കിലും അറിയോ ആരെങ്കിലും അറിയോ മാലിന്യം
ഇല്ല മ മാലിന്യങ്ങൾ അങ്ങനെ കൊണ്ടാർന്നേ ഇവിടെ നമ്മൾ ആർക്കും അറിയില്ല
ആ എന്താ കോഴിക്കടത്തെ മാലിന്യം കൊണ്ടാർന്നേ കാണാണെങ്കിൽ നമ്മൾ വിവര അറിയിച്ചാൽ മതി അതിൻ നമ്മൾ ഒൽക് വണ്ടേ ഫൈൻ ഇടും
നമ്മളിപ്പോ ഏത് കോഴിക്കഡീത്തെ മാലിന്യങ്ങളാണന്ന് നമ്മക്കറിയില്ലല്ലോ നമ്മള് എങ്ങനെയപ്പൊത് ഒരു കോഴിക്കടനെ മാത്രപ്പൊ ഇത് പറയാ
ആ അല്ല ഇങ്ങൾ കണ്ടുകുണെകിൽ പറഞ്ഞാ മതി അല്ലതെ എന്തായാലും നമ്മൾ അവിടെ നിരീക്ഷണ ഉപകരണം വെക്കുണ്ണ്ട്
ആ അതിപ്പോ കൂടുതലായിട്ട് ഭക്ഷണ മാലിന്യങ്ങളാണ് വരുന്നത് അതെ ഭക്ഷണ മലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ മേലാറ്റൂർന്ന് പറഞ്ഞാൽ വല്യൊരു പട്ടണമാണ് അവിടെ ഭക്ഷണശാലകൾ തന്നെ കണ്ടമാനംണ്ട് അതുകൊണ്ട് നമ്മക്ക് പ്പോ അത് പ്പോ ഓരോതിൻന്റെയും സെ സെഞ്ചികളണ്ടാവും എന്താ ഇതിന്റെ ആ സെഞ്ചി സജികളി പ്പോൾ ഏതാണെന്ന് നോക്കീട്ട് ഇപ്പോ എടുക്കാൻ പറ്റൂല്ലല്ലോ കാരണം ഇപ്പോ ഒരാളിപ്പോൾ മറ്റൊരു ആ മറ്റൊരു ഇതിൽന്ന് കടീന്ന് വേടിച് കൊടന്നിട്ട് ഈ കടേത്തെ സെഞ്ചി എടതിട്ടാണോന്നു നമ്മക്കറിയില്ല അതുകൊണ്ട് ഒരു കടനെ മാത്രം ന്തക്കി
ആഹ ആഹ് അ ആ അപ്പൊ ഏതാച്ചാലും ഞങ്ങള് നാളെ എന്താ കുറച്ച് ആൾക്കാരും കൂട്ടി വരുന്നുണ്ട് എന്നിട്ട് എന്താ മാലിന്യം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അല്ല വൃത്തിയാക്കി എന്താ നമ്മൾ അവിടെ നിരീക്ഷണ ഉപ ഉപകരണം എന്താ വച്ചിട്ട് ഉള്ളൂ നമ്മൾ പോര്യ ഇപ്പോ ഏന്താച്ചാലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുക്ക് അത് അനിവാര്യാണ്, അപ്പോ നാളെ വന്ന് ഒന്ന് കാണ് വന്ന് എവിടെ വെക്കേണ്ടേന്ന് തീരുമാനിച്ച്. കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടള്ളൂ വെക്ക്യ. ഉ
നിങ്ങൾ മുമ്പ് വന്ന് കണ്ട സ്ഥലങ്ങളാണ് പിന്നെ വീണ്ടും വന്ന് കാണേണ്ട ആവശ്യംമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ എന്തേ പെട്ടന് വന്നത്. മാലിന്യം നിക്ഷേപണം ചെയ്തു കഴിഞ്ഞു ന്നാ പോകാം
അതെല്ല എന്താ വൃത്തിയാക്കൽ നാളെ ആക്കാം അപ്പേ ഏതാ വെച്ചാൽ എവിടെ വെക്കണ്ടേന്ന് കണ്ടിട്ട്.
കാരണം എന്താ ചോയ്ച്ച ഇന്നന്നെ ഇപ്പോ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് രോഗികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അതിന്റെ മണംന്ന് പറഞ്ഞാ ഇല്ല നല്ല മണം വർണുണ്ട് ഇവിടെ രോഗികളും ഇവിടെ കുട്ടികൾക്ക് ഇനിയിപ്പോ ഈ മാലിന്യം കൊണ്ട് വേറെ വല്ലാ അസുഖങ്ങളും ഉണ്ടാവോന്നു അറിയില്ല കാരണം അത്രയും വേസ്റ്റണ് ഇവിടെ വന്ന് അടിങ്ങുകൂടീട്ടുള്ളത്
എന്തായാലും നമ്മൾ അതിൻ വേണ്ടത് കാണും
സ്കൂളിൽ പോയ ഒരാഴ്ചയായി വിദ്യാലയം ഇപ്പൊ ഒരാഴ്ചയായിട്ട് പൂട്ടിട്ടകാണ് കാരണം വെള്ളംല്ല ഒന്ന് പിന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാകാനുള്ള വെള്ളൊക്കെ കൊളത്ത് ന്നാണ് വരുന്നത് ചുറ്റുവട്ടത്തുള്ള വീ വീടുകളിലൊക്കെ വെള്ളം ഇതിന്നാണ് പോണത്
അയിനുള്ള എന്തായാലും നാളെ ഉള്ളിൽ ഇനി വരാൻ പറ്റിയ നാളെ വന്ന് ക്ലീൻ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളു നിരീക്ഷണ ഉപകരണം വെക്കാൻ പറ്റ്ആ ക്ലീൻ ചെയ്തിട്ട് നമ്മള് നാളെ ഇടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിരീക്ഷ ഉപകരണം വെക്കും അങ്ങനെ ഏ
എന്ന് വേണം
ആഹ്
ആ നിങ്ങള് നിങ്ങളെ ഒഴവിനനുസരിച്ചല്ല നാളെ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ വന്ന് നിരീക്ഷിച്ചു പോണം ശരി ന്നാ
ആ